ഹലോ കേൾക്കണ്ടോ?
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ ഹലോ
ആഹ് കേക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയണ്ട് വിശേഷങ്ങള്?
സുഖം അങ്ങനെ പോകുന്നു എന്താങ്ങളൊ വിശേഷം.
എനിട് ഏകദേശംക്കെ തർന്നുകൊണ്ടിരിക്കണ്. കുറച്ചും കൂടി ഒക്കെ ഉണ്ട് അലക്കാനും കുളിക്കാനും ഒക്കെ ഉണ്ട്
ഉം ഉം ചോറും കറിയൊക്ക ആ ഉണ്ടാവല്ലേ?
ആഹ് ചോറും കറിയൊക്കെ ആയി
ഉം ഉം
ക്ലീൻ ചെയ്യാണ്ട് നടു ഒക്കൊന്ന് ഉം പിന്നെ പിന്നെ അവിടുക്കെ കഴിഞ്ഞോ ഫുഡൊക്ക ആയോ?
ആ അവിടത്തെ ഫുഡ് ഇമ്മ ഇണ്ടാക്കണ്ട്. ഞാന് ഇപ്പ എന്റെ വീട്ടിലള്ള അപ്പ പിന്നെ. പണിയെടുക്കണ്ടാവും ശരിയ ചായുടിച്ചാണ്ട് അങ്ങനെ ഞാന് ഇതിന് ഇറങ്ങിയത് ഫോൺ വിചാരിച്ചണ്ട് അപ്പം അങ്ങനെ ഏഹ
കംപ്ലീറ്റ് ആയോ?
! ! ! ! ! ! ! ! ! ! ജോറായിട്ട് ഇങ്ങനെ നിക്കാ വിചാരിച്ചി. ആ അപ്പോങ്ങനെ റേഞ്ച് ഇല്ലാത്തൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങി അപ്പോ പിന്നെ വണ്ടി കണ്ടപ്പോൾ വണ്ടി ഇങ്ങനെ കൈകാന്ന്
അയന് ഇങ്ങനെ നിന്ന് നിക്ക വണ്ടി കൈണ്ട്ക്ക.
വീട്ടിൽ ആരൊക്കെയുണ്ട്?
എന്റെ വീട്ടില് എനിക്ക് ത്താത്ത, കാക്ക, പിനൊ അനിയത്തി.
പിന്നെ ഇമ്മീം ഉപ്പി ഉം
പിന്നെ ഇവിടെ കല്യാണം കഴിച്ചോടുത്തോ
അവിടെ എനിക്ക് നാല് മൂത്തച്ഛന്മാരും രണ്ട് പെങ്ങന്മാരും
ഉം
ഉം
അന്നാ ഇങ്ങട്ട്
കല്യാണംകയിങിട്ട് ഇപ്പം രണ്ടു വർഷം ആണ്
ഉം ഉം
ഉം
വീട്ടക്ക്ന്നാ ഒന്ന് നിക്കാൻ വന്നുതാവൂലേ?
ആ ഞാൻ വന്നിട്ടിപ്പം പതിനഞ്ച്ചീസം ആവാനായി ഞാൻ ഹസ്ബൻഡ് പോയപ്പോ വന്നതാ
അത് ശരി ഉം
ഉം
ഹസ്ബൻഡ് ഗൾഫിൽ ആവൂല്ലേ
ആഹ് അവര് കുഴപ്പല്ല
നമ്മുക്ക് സമ്പടല്ലോ
ആഹ് ആഹ് അവിടെ നിന്നാല് എടങ്ങേറേക്കാരം ഉം അപ്പൊ അന്ന് തന്നെ പോയ അന്നന്നെ കുട്ടികളായിട്ടില്ല
പിന്നെ എന്തേം ജോലി ചെയ്യ്ണ്ടോ
ഞാന് ആ ഫാർമസി പോയിണ്ടേന്
ഉം
പം മൂന്നുവർഷ ഇത്ത ആ വർക്ക് ഇനി ഇപ്പം നിർത്തി ഒല് വന്നപ്പോ നിർത്തിയത. ഉം ഇഞ്ഞി നോക്കണം.
ഉം പോണെന്ന് കൊഴപ്പൊന്നുല്ലല്ലേ
പോണേന് ആദ്യൊന്നും കൊഴപ്പില്ലനി ഇപ്പ ഇങ്ങനെ ചോദിച്ചപ്പ ഒരു മടിണ്ട് എന്താ അറിയില്ല.
വന്നിനോ
ഇത്താര്ത്ത് കൊഴപ്പൊന്നുല്ല തോന്ന്ണു പിന്നെ ഇഞ്ഞി പോല് പറഞ്ഞിട്ടാണ് എന്താ അറിയില ഇപ്പൊ എന്നോട് അപ്പ ഞൻ ഡ്രൈവിംഗ് പഠിച്ചപോണോണ്ട് കൈയിട്ട് എന്നിട്ട് ആലോയികം പറഞ്ഞു
ഉ ഉം
ഉം ഇപ്പൊ എന്തുകൊണ്ട അറിയില്ല ഇനിപ്പ ഡ്രൈവിംഗ് പോണോ മുഴിവനാ ആഴിക്കോട്ടെ വിചാരിച്ചിട്ടാണോ അറിയില്ല.
പഠിച്ചോ അതോട്ട് ബൈക്ക് പടിച്ചോ?
ആഹ ബൈക്ക് ഏകദേശം പഠിച്ചന് സ്കൂട്ടി കുറച്ചക്കെ ട്ടും കാറാണ്. ഇപ്പന്ന് ലെവല് ആവാനുള്ളത് ഉ
പോയി പഠിക്കാവൂല്ലേ
എങ്ങനെ?
പോയി പഠിക്കാവും
ആഹ് പോയി പഠിക് ഇപ്പോ പന്ത്രണി ആവുമ്പോ പിന്നെ പോവാണ്ട ഇന്നത്തെ ക്ലാസ്സ് പന്ത്രണിക്ക
ആഹ് ആഹ്
ഉം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോത്തിനൊന്ന് കഴിഞ്ഞിട്ട് കുളിച്ച് മാറ്റിയിട്ട് വേണം പോവാന് അപ്പം ഇങ്ങനെ വണ്ടിങ്ങനെ കാടപ്പോളെ പുതിയാപ്പളന്റ വണ്ടി ഞ്ഞൻ പിന്നെ ഒരു പോഴപ്പംങ്ങോട്ട് കൊടനിന്. പഠിച്ചു ചെയ്യാ ച്ചാണ്ട്. ഉ അങ്ങനെ അങ്ങനെ തോത്ത് തോട്ട ചി നടക്കണോണ്ട്. ആ നന്നാക്കിലെങ്കില്
ഉം അവടെ ഇട്ട്ട്ടും. എങ്ങനെ? മഴ ഇപ്പല്ല നേരത്തൊന്ന ഒന്നാണ് പാറ്റിയാണ് പോയിന് പ്പം പോയിണ് പ്പ നല്ല കാറ്റട്ച്ച്ണ്ട് ചെലപ്പോ മഴ വരാൻ ചാൻസ്ണ്ട്.
മൂടലാണ് ന്ന് വെയിലൊന്നുംല്ല.
വെയിലില്ല
ചെൽപ്പോ എന്തേലും പെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥ തോര ഇടാനൊന്ന് വെയ്യ മണ്ടി പോയി എടുക്കേണ്ടി വരും ആഹ് അതന്നെ ഉം
ട്ടക്കണ വെറുതാണ് അങ്ങനെ പിന്നെ നോക്കി കുത്ക്കേണ്ടി വരും ഉള്ള്ക്ക് ഉള്ളില് ഉണ്ടാകുന്ന സ്ഥലല്ലേ?
ബ്ളീടാൻ ഞാൻ വേറത്തോടന്നിട്ട് പിന്നെ രാത്രി കിടക്കുമ്പോ ഫാന്റെ ചോട്ട് കൊടുന്നിടും.
ഉം വാഷിംഗ് മെഷീൻ വേ ഒണിക്ക്യാണ്ട് പിന്നെ ഒരു കാറ്റ് കൊണ്ടാ മതിയല്ലോ.
മിഷിന് ഒനുമില്ല കൈ തന്ന ആൽക്കും അ സ്കൂൾ പോയിട്ടുണ്ടാവുംല്ലോ
ആ അനിയത്തി കോളേജ് പോയിണ്. കക്ക അവിടെ ഇണ്ട് ഓന് ഇപ്പം. പണി നോക്കണള്ളൂ അതി ഗ്രാഫി ഡിസൈൻ കഴിഞ്ഞ് കുതിരികണ് വർക്ക് ക്കെയ്തണ്ടയ്നോ ഫാ കടേന്ന് ഓനർങ്ങി ഇപ്പംങ്ങനെ വേറെ നോക്കുണള്ളൂ
കഴിഞ്ഞിണ്ടാവുലേ.
എങ്ങനെ
കല്യാണംന്ന് കഴ്ഞ്ഞിണ്ടാവുല്ല
ഇനിപ്പ ഇന്റെ നേരെ മൂത്തതാണ് അവൻ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ പുറത്തേക്ക് നോക്കാൻ വേണ്ടിട്ടേ
നോക്കിക്കണ്ട് ഇപ്പോ തലയിലുണ്ട് എങ്ങനെ.
അപ്പ മദ്റസ്.
മേ പേ ഇപ്പൊക്കെ ഇവിടെ സാധാ തേപ്പിന്റെപണി ഉം അത്പോയെണ്
എന്തൊക്കെ ഇമ്മ ഉണ്ടാക്കുന്ന ഫുഡ കൊലിക്കല്ലേ എന്താ ഉണ്ടാക്കുന്ന മീനോ വറച്ചോ
പോയോക്കിയാല് ചേലപ്പോനീ പണി കിട്ടും അതോണ്ട് ഞാൻ പോയിട്ടില്ല എത്തെങ്കിലും മീ മീന മീനന്നെ തൂങ്ങണം
ഉം
ഞാന് കൊറച്ചരായിട്ടുള്ളൂ നീച്ച് ചായടിച്ച്ങ്ങണ്ട്. പുറത്തറങ്ങിയതാണ്
അയ്മക്ക് നിന്നാല പിന്നെ നേരവും ഉണ്ടാവൂലേ എങ്ങനെയ
നമ്മള വീട്ട വരുമ്പോൾല്ല ഇതൊക്കെ പറ്റി
ആഹ അതന്നെ യിഞാൻ പറ അവിടാ പല്ലോ നമ്മളെ രാവിലെ നീച്ചട്ട് പണി കഴിഞ്ഞ- ഫുഡ്ണ്ടാക്കണം, അടിച്ചുവാരി തുടക്കണം. ത്തണം. എല്ലാ പണിം ഞാനന്നെ ഇട്ക്കല്. അപ്പൊ ഞാൻ പറിയെ. ഇബടെ വന്നാലെര്- റസ്റ്റ് എടുക്കാണ് അപ്പം മറിങ്ങള് വരുമ്പോ ഞങ്ങൾക്ക് റസ്റ്റ് ഉള്ളൂ, അപ്പൾ നിങ്ങളൾ പറയും, ഇപ്പോൾ എടുക്കില്ലെങ്കിൽ ഇപ്പോൾ നമ്മക്ക് കുവിടെ റെസ്റ്റ് നമ്മൾ ജീവിതകാലം മുഴൻ പണിയണ്ടായിരുന്നു ഞാൻ താത്തി വന്നല് ഞങ്ങൾ രണ്ടാൾ കുത്തർ വർത്താനം പറയാൻ കുത്തർക്കും
ഉം
അപ്പോ പണിയെടുക്കൂല.
ഇങ്ങനെ വർത്താനം പറഞ്ഞ അങ്ങനെ കുത്തർക്കും അപ്പൊ ഇമ്മ പറയും നിങ്ങള് വരും വിചാരിച്ചിട്ട നിങ്ങളൾ വരുമ്പോൾ നമുക്ക് റസ്റ്റ് ഉണ്ടാവോ അപ്പോൾങ്ങൾ വന്നാ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനാണ് നിങ്ങൾ കൊണ്ട വരുന്നത് ണ്ട് പിന്നെ നമുക്കൊരു കലാ കാലം പണിയാണ് റസ്റ്റ് ഉണ്ടാവൂല ഇട്തൊട്കൺ അവ്ട്ന്ന്ങ്ങനെ പണിട്ക്കുമ്പൊ വിചാരിച്ചും പെരേന്ന മ്മാനെ സഹായിച്ചണം ഇമ്മത്ര കസ്ട്ടപ്പെട്ടാ ണ്ടാ ന്നറിയൊ? ഇബടെ വന്നാ എന്തോരു മടി
ആഹാ.. !
എത്രണ്ണാ വരേനിന്നയ് എന്നാലും എപ്പളങ്കിലൊക്കെ ഇട്ത്തൊട്ക്കായൊന്നുല്ല അട്ച്ചേരി തൊടുക്കും
ഉം അതോണ്ടന്നെ വലിയ കുട്ടിയല്ലേ ചെയ്തു കൊടുക്കണം. പിന്നെ ഫുഡ്ണ്ടാക്കലൊക്കെ പിന്നെ ഓല് എക്സ്പീരിയൻസ് ഉള്ളോലേയ് പട്ടന്ന് ഇരല്ല.
ആഹ് പിന്നെ എന്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊടുക്കും തോന്നണം ഏതിനായാലും. അപ്പോ മടിച്ചാൽ പിന്നെ അങ്ങനെ മടിച്ചു തിരിക്കും. ഇനിത്ര പിന്നെ, ഇത് പൊന്നിച്ചാലുട്ക്കാൻ തോന്നൂല.
ഓരോ മൂടിന് അനുസരിച്ച ഇപ്പൊ പിന്നെ പോകാണ്ടായോണ്ട് പിന്നെ ഞാൻ എടുക്കല്ലോ എന്തുക- തോത്തി കൊടുക്കും, ഞാൻ എടുക്കാത്ത പണി- എങ്ങനൊണന്നപ്പോഴും പിന്നെ അർന ഇവിടത്തിയ പിന്നെ തിരുമ്പണ്ട ആവശ്യല്ല ആക്കെ പിന്നെ ഇമ്മ നോക്കിക്കോളും കഴിച്ചിട്ടൊടുത്താ മതി ഉം ഉം തിരുമ്പ്ണൊക്കെ അവ്ടാവുമ്പൊ ആഹ് അവിടെ പിന്നെയാണ ന ഇന്റെമാത്രണ്ടാവുള്ളു അമ്മായിമ്മാന്റെ അമ്മായിമ്മ തന്നെതിരിമ്പും. പിന്നെ പുതിയാപ്പിള ഉണ്ടാവുമ്പം പുതിയാപ്പളന്റെണ്ടാവും ഇന്റെ പിന്നെ ഞാൻ എന്താക്കും നാലീസം കൂടുമ്പോ. മിച്ചഎല്ലാംണ്ടിടും, അത ആഹാ കൂട്ടാല ഉണ്ടാവുള്ളൂ.
ആഹ്
മിഷല് പുതാപ്പ കല്ലുമ്മേ തിരിമ്പാനൊന്നും സമ്മയ്ച്ചൂല. പെർമിഷന് വാങ്ങ്ണ് തിര് മെഷീൻ തിര്മ്പാന് അല്ലാതെ കല്ല്മ്മെ തിര്മ്പാനല്ല അമ്മായിമ്മാക്ക് കൊഴ്പ്പണ്ടോന്ന് ഞാൻ നോക്കലില്ല ചേയ്യായ കണ്ടാലോ എന്നാലും, അങ്ങനെ ഇന്നോടൊത്ത് പറയലൊന്നില്ല. നോടറിങ്ങനാ ബസ് ആഹാ.. ! ആഹ് ഇന്നോട് അറി ഡ്രസ്സ് ഇങ്ങനെ കൂട്ടിടാൻ പാടില്ലാറിം
ഉം ഞാൻ പിന്നെ അങ്ങനെ ഏതന്ന ആഹ് തന്നെ പണി കഴിമ്പോത്തി പിന്നെ ഞാനാകെ സൈഡ് ആവും പിന്നെൻക്ക് എത്തിനും തോന്നൂല്ല കാരണം രാവിലത്തെ പണി കഴിഞ്ഞ് ഏയ് ആദ്യ കൂടനാ ആദ്യ വർക്ക് ചെയ്യാൻ പോകുമ്പോ, അന്നും ഇമ്മ ഞാനും ഉമ്മും കൂടെ വേം അട്ക്കള്ത്തെ പണയിച്ചാണ്ട് പിന്നെ വേഗം അടിച്ചോരി തൊട്ച്ചാണ്ട് അങ്ങനെ പോകലേനി പണി അഴ്ച്ചാണ്ട പോ എട്ടര ആവുമ്പോത്തിന് പണി കഴിഞ്ഞ് കുളിക്ക് കുളിം കഴിയണം അപ്പോ കഴൂലന്നൊന്നും, അന്നൊക്കെ അന്ന ഇന്ന ഉമ്മ ഇല്ലേ കൂടെ. പ്പൊ പിന്നെ പോവാത്തോണ്ട് ഉമ്മ ഒന്നിനും കൂടി തര്ലില്ല.
എന്ന് കൂടി തന്ന നമ്മുക്ക് രണ്ടാക്കവും ഫ്രീ ആയി ഉത്തർക്കാലോ അല്ലേ? ആ കൊറച്ചെണ്ണം കൂടി തന്നാലേ
അപ്പന്റെ പണി കയ്യുമ്പോത്തിന് പന്ത്രണിയാവും അപ്പ പിന്നെ പുതിയ ഇപ്പണ്ടാവുമ്പോ അറിയാ അൻ്റെ ഒരു പണി തീരൂല്ലാറഞ്ഞാണ്ട് തിര്മ്പാനൊന്നും സമ്മയിച്ചു ഞാൻ തൊടക്കാണെങ്കിൽ അന്റെരു എന്നൊരു തൊടക്കലാണ് അതൊന്നും പറ്റൂല കാരണം ചളിയാക്കാന് ആരുല്ല ഞങ്ങളൺ വാങ്ങിക്കേണ്ടആവശ്യല്ല പക്ഷെ നമുക്കൊരു തോണാത്ത മഴേണ് അപ്പൊ എന്നും അടിച്ചോരില്ലെങ്കിലും തൊട് ച്ചക്കടും ഉം ഉം തിരുമ്പാള്ളാണ് പിന്നിം അങ്ങനെ മടിച്ചട വെക്കല് അപ്പൊ ഒന്നായിട്ട് മിഷൻക്ക് ഇടല
ഉം ഉം
അങ്ങനെ
നമ്മുടെ പണിയൊക്കെ തീരാറായോ?
ഇമ്മാന്റെ ഉ ചോറൊക്കെ ആയണ്ടാവ അനിയത്തി സ്കൂൾ പോവാണ്ടായോണ്ട് ചോറൊക്കെ വേം ആവും ഉം
ഉം ഇപ്പൊ ഉച്ചയ്ക്ക് വരോ ചോറ്ന്നാന്
ഇല്ലല്ല പണിഴിഞ്ഞിട്ടേ വരള്ളൂ, എടുത്തൊക്കെ ഇവിടെവിടെ. തുടങ്ങിയൊലക്കണ് പണിണ്ടങ്കില് ചെലേപ്പം വരും
ബ ഇഞ്ഞി ആവ്ടെ ഒറ്റക്കാവുമ്പൊ ഒന്നായ്റ്റ് വെക്കലാ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചോറും ഉം
ഞാൻ രാവിലെ ഒരാറണിക്ക് അടുക്കളയൊക്ക ഇറങ്ങിയാൽ ആറര ആകുമ്പഴത്തേും ചായയും കൂട്ടാനൊക്ക തായി അത് പിന്നെ അട്പ്പത്ത്ന്ന് രാവിൽത്തെ ചായടി കഴിഞ്ഞാ പിന്നെ അപ്പതന്നെ വെള്ളം വെക്കും ചോറ്റിനുള്ള മുപ്പരിക്കൊക്കെ എറുന്നച്ചാണ്ട് ഒരു ഏണയാവുമ്പത്തിനും ചായ അടിച്ചും. ചായെടെ കഴിഞ്ഞാൽ പിന്നെ നേരെ ഉച്ചക്കുള്ള ചോറ്റഒക്കെ ആക്കി എടുക്കും. ക്കും മീനൊക്കെ നേർത്ത കിട്ടിയ വേം പണിയയും അങ്ങനെ അ അപ്പൊരു അടുക്കളത്തെ പണി ഒരു എട്ടര ഒമ്പണി ആവുമ്പോത്തിന് കഴും പിന്നെ അടിച്ചത് തുറക്കലങ്ങോടി കഴിഞ്ഞാല് എന്നാലും എന്തെങ്കിലും. അവ്ടിം ഇവ്ടിം തോണ്ടി കുത്തർ അങ്ങനെങ്ങട്ട് നേരെ വൈകും അയെന്നെ. ഇനിയിപ്പോ പുതിയാപ്ലാര് നാ ട്ടിണ്ടാഉമ്പോ പിന്നെ ഓലെയ്ത്തലടന്ന് അങ്ങനെ കുറേ നേരം ഇപ്പോ ഒല്ക്കൊരു രാവിലെ ചായ പത്തണിക്കൊരു ചായ പന്ത്രണികൊരു ചായ പിന്നെ അട്ക്കളെ നിക്കാതന്നെ നേരണ്ടാവൊള്ളു
പിന്നെ അ ജോലി വരുമ്പളല്ലേ ഞാനാണെ അങ്ങനെണ്ടാക്കി കൊടുക്കും ചെയ്യും
ഞ്ഞ്‌ ഫുഡ്ണ്ടാക്കേണ്ടി വെരും അത്ണ്ടാക്കോ അത്ണ്ടാക്കോ അങ്ങനൊക്കെ ണ്ടാവും
രേസാണ് ഓല് ഇണ്ടായാല് പോവുമ്പളെ അയിന്റെ എടങ്ങേറ് മസിലാവൊള്ളു ഇന്നോടറിയാ അൻ അൻക്ക് സുഖായിലെ ഇഞ്പ്പൊ അന്നെ ആരും പിത്തനാക്കാം വെരൂലല്ലോ പറിം പക്ഷെ അഹ്പറഞ്ഞിട്ടാരില്ല്യ ഞ്ഞാം പറ്ണ് പിത്തനേണ് ഇതിനാട്ടീം നല്ലത്
ആ ഒരെസാണ് ഓരിങ്ങനെ ത് തല്ലും കൂടിങ്ങനെ വിത്തർക്ക്ടെ ഉം ഉം ന്നായിക്കോട്ടെ ന്നാ ശെരി. ആയിക്കോട്ടെ